ആഹ് കേൾക്കാണ്ട് കുഴപ്പല്ലിയ
ആഹ്‌ നിസ്കാരം കഴിഞ്ഞോ
ആഹ് നിസ്കാരം കഴിഞ്ഞു. ഇഞ്ഞ് ഫുഡ് കഴിക്കണം ഭക്ഷണം കഴിക്കണം കൊർച്ചയ്യട്ടേ വിചാരിച്ച്ക്ക.
ആഹ്‌ ഞാൻ നിസ്കരിച്ചില്ല
കൃഷിയൊക്കെ ചെയ്യാലുണ്ടോ വീട്ടില് എന്തൊക്കെള്ളത്ങ്ങക്ക്
ഓഹ് ഞാൻ ചെയ്യല്ണ്ട് ഇൻക്ക് ഭയങ്കരഷ്ടാ.
എന്തൊക്കെള്ളത് ഐറ്റംസൊക്കെ പറയൂ കേക്കട്ടേ
ഐറ്റംസ് എന്തൊക്കെ ചോദിച്ചാൽ ഞാന്
എന്ത്
ഞാൻ
ഹലോ ഹലോ ഹലോ ഹലോ
ആ കേൾക്കണില്ലേ ഹലോ ആ അതിന്റെ കൈ തട്ടിയത്. വേറൊരു കോള് വന്നതാണ് പിന്നെ ഞൻ നോക്കണ ഇപോ ഞാന് ഒന്നുകൂടി എനിക്കിഷ്ടം ഈ ഇതില്ലേ പഴങ്ങൾ വീട്ടില്. പല ഐറ്റംസ് പഴങ്ങൾ ഉണ്ടാക്കുക. അതായത് എന്താണ് ചക്ക മാങ്ങ. റമ്പുട്ടാന്, ജാതിക്ക, ചാമ്പക്ക. പിന്നേ ഇതില്ലേ മാങ്കോസ്റ്റ് അബിയോ എലന്തപ്പഴം ഏഹ് പിന്നേ ചതുര പുളി മുന്തിരി പേറാപ്പ്ള്
മുന്തിരിയക്കെണ്ടോ
ആഹ് ആഹ് ആഹ്
അപ്പൊരു നോമ്പായാല് പൊറത്ത്ന്ന് ഫ്രൂട്ട്സ് വാങ്ങണ്ട
ആഹ് പൈനാപ്പ്ള്ണ്ട്
പൈനാപ്പ്ള് മാഷാ അള്ളാ
ആഹ് ഞാൻ ഫോട്ടോ അയച്ച് തരൺണ്ട്ട്ടോ
എല്ലാം ഇണ്ട്ല്ലേ അയെങ്ങനെ ഇങ്ങള് പൊറ ത്ത്ന്ന് വാങ്ങീട്ട് തൈയാക്കലോ അതോ ഇങ്ങളായിട്ട്ങ്ങനെ തൈയ്യ്ണ്ടാക്കലോ
അതായത് പൈനാപ്പ്ളൊക്കെ ഇവിടെ ഇന്നങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്തേ ഇവിടെ തൊടൂല് പൈനാപ്പ്ളുണ്ട്
അതേ ഇവരെങ്ങനാ എന്താ ചെയ്യലെന്നോ ഞമ്മള് കടേന്നൊക്കെ വാങ്ങുമ്പോ അതിൻ്റെ മേലെള്ളതില്ലേ അത് മണ്ണില് കൊണ്ടോയ് വെക്കും
ആഹ് വെക്കും ഇനി വെക്കണന്നില്ല അമ്മൊന്ന് ജസ്റ്റ് എറിഞ്ഞ് കൊടുത്താലും അവിടെണ്ടാവും
ആഹ് അത് അവിടെ ഇണ്ടാവും അങ്ങനെ ഇവിടെ പിന്നെ ഇണ്ടാവ്ണതൊന്നും വെറുതെ കളയൂല അതങ്ങനെ വീടിന്റെ അരൂല് തൊടുവിൻ്റ അരുവിലങ്ങനെ സൈഡില് കൊണ്ടോയങ്ങനെ വെക്കും പിന്നെ ഒര് ഒരു വർഷക്കെ ആകുമ്പോ അത് കായ്ണ്ടാവും
ഇത്രെക്കെ നമ്മള്ങ്ങനെ കൺട്രോൾ ചെയ്യണല്ലേ ഓരോ ഐറ്റംസ് എന്നും നനക്കും വേണം വളട്ട് കൊടുക്കണം നല്ല നോക്കണല്ലേ മൊത്തപ്പ എത്ര സാധനങ്ങള് ഇള്ളത് അല്ല ബാക്കിയുള്ളയ്നൊക്കെണ്ടല്ലോ കേക്കാത്ത എന്തൊക്കെങ്ങള് പറഞ്ഞുപ്പൊ
റംമ്പുട്ടാന്ണ്ട് പിന്നെ അബിയു കേട്ട്ണ അബിയു
ഉം അയെ എങ്ങൻത്തെ കായാണത്
അതേ കണ്ടാ മുസമ്പിന്റെ പോലെയാണ് പക്ഷെ അതിന്റെ ആഹ് കണ്ടാ മുസമ്പിന്റെ കളറും അതേ വലുപ്പത്തിലേക്ക് കായ വെര്വാ അതിന്റെ ഉള്ളില് നമ്മള് ഈ ഏഹ് പന നൊങ്ക് കണ്ടിട്ടില്ലേ ഇത്രേം കൂടെന്ക്ക് പറഞ്ഞ് തരണേ പനംനൊങ്കിന്റെ മാരിക്കത്തെ ആഹ് വെള്ള കളറിലാണ് ആഹ് ആഹ് അങ്ങൻത്തെ കായ എന്നിട്ട് നടുവിലൊരു കുരു
അത് ലിച്ചിയല്ലേ അപ്പൊ
ലിച്ചിയല്ല ലിച്ചി വേറെ ആഹ് ഇത് വെല്താണേ ലിച്ചിയില്ല്യ
ആഹ് ആഹ്
പിന്നെ ഇത്ണ്ട് ഏഹ് പിന്നെ മാങ്കോസ്റ്റ് കേട്ട്ണാ ആഹ് അത്ണ്ട് പിന്നെ ജെമ്പൊട്ടിക്കാവ കേട്ട്ണാ
ഏഹ് ഏഹ് എന്ത്‌ സാധനം
മരമുന്തിരീന്ന് പറയും അതിന് ജെമ്പൊട്ടിക്കാവാന്നും പറയും
മരമുന്തിരി അതുമ്മാ കളറേതാ നെറം ഏതാ
അതേ ഞമ്മളെ ഞാവൽപ്പഴത്തിൻ്റെക്കെ പോൽക്കത്തൊരു മുന്തിരിയാണത് ആഹ് ജെമ്പൊട്ടിക്കാവ പക്ഷെ പ പരന്ന് പിടിച്ചൊരു മാരാണ് ഏഹ്
നീളണ്ടാവും
ആഹ് കായണ്ടായിട്ടില്ല തൈ ഇപ്പോ വെച്ചിട്ടൊരുവർഷക്കെ കഴിഞ്ഞിട്ടുള്ളൂ കായണ്ടായത് പൈനാപ്പിള് റംബുട്ടാന് ഏഹ് പിന്നെ ഈ മറ്റേ വിയറ്റ്നാം ചക്കല്ലേ അതായത് ഒരു വർഷം കൊണ്ടന്നെ
ആഹ് അത് ഞാനും വെ ച്ചക്കന്ന് പറമ്പില്ലേ ഉണ്ടായാ മതിയയ്നു അട്ത്ത വർഷാകുമ്പോത്തി അത് വൺ ഇയർ ആണോത്
ന്ത് ട്ടേസ്റ്റാറിയോ
അയിന്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് ഏത് ആളെ അയ്ക്ക് തിരിക്കും
അതെ അതെ നമ്മള് എന്താ പറയാ അതെ അതങ്ങട്ട് മര്ത്തുമ്മന്ന് തന്നെ പഴ്ക്കും മര്ത്ത്മ്മന്ന് പ
ആഹ് അയിന് നല്ല സ്മെല്ലാണത്
ആഹ് നല്ല സ്മെല്ല്
ഇവിടെങ്ങനെയാണ് മര്ത്ത്മന്ന് ഞങ്ങള്ഒരു കാര്യ ആക്കില്ല ചെറിയരു എല്ലേ പിന്നെ എടുത്ത്ക്ക നന ക്കാൻ പോയപ്പോ ഭയങ്കര സ്മെല്ലിന അപ്പൊ എന്താ ആള് ഉള്ള് പൗത്ത്ക്ക്ണ്
പിന്നെ എന്താ പറയാതുണ്ട് പേരാപ്പിള്ല്ലേ
പേറാപ്പിള് ആഹ് പച്ചാപ്പിൾ ആഹ് ഈ ഗർഭിണെള് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട സാധനല്ലേത്
ഏഹ് പിന്നെ മുന്തിരിൻ്റെ തൈ വെച്ചിട്ട്ങ്ങനെ നെ റ്റൊക്കെ കെട്ടി വള്ളി ഇങ്ങനെ പടർന്ന് പിടിച്ച് പോക്ണ്ട് പിന്നെ ഫ്രേശം ഫ്രൂട്ട്ണ്ട്
ആഹ് സർവത്തുകായാ
ആഹ് സർവത്തും കായണ്ട് പിന്നെപ്പോന്താണ് റോബസ്റ്റ് പൂവംപ്പഴം അങ്ങ ത്തെ പല കഥളി
ഉം
ആഹ് പല കഥ പല തരത്തില്ള്ള പഴങ്ങള്ണ്ട് കുന്നംപ്പഴം കദളിപ്പഴം
ഇതൊക്കെ ഇങ്ങള് ണ്ടാക്ക്ണ തന്നെയാണോ അതോ ഫാമിലിയോ
ഫാമിലി പറഞ്ഞ ഇവിടെ ഉപ്പള്ള സമയത്ത്
കൃഷിന്റെ ആളെക്കാരം
ആഹ് ഉപ്പ കൃഷി കൃഷിന്റെ ആളായിന്നു ഇപ്പള്ളന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്ത് ശീലായി പിന്നെ ഇപ്പൊ ഞ്ഞമക്ക്
ഞമ്മക്കിതല്ലെ തിന്നാൻ കി നമ്മളിപ്പൊ പുറത്ത് വെച്ച് റമ്പുട്ടാനെ ഒരു കിലോന്ക്ക് മുന്നൂറ് മൂ എമ്പൊർപ്യക്കാണ് നമ്മള് അങ്ങത്തെന്ന് മുന്നൂറ് നാന്നൂറ് നമ്മള് ചെടി വെച്ചാണ ആഹ് ഇന്റെ ഇളാമാട്ണ്ട് റംമ്പൂട്ടാരണ്ടു തരം ഒന്ന് പൊറത്ത് മഞ്ഞ പക്ഷെ ബുള്ളി ഭയങ്കര ടേസ്റ്റാഭയങ്കര മധുരാണ് ഒന്ന് പൊറത്ത് ഭയങ്കര ചോപ്പ് ഉള്ളില് ഭയങ്കര അഹ് ഉള്ളില് ഭയങ്കര പുള്ളി അങ്ങനെ കടും ചോപ്പൊക്കെണ്ട് അത് ഈ കടി മഞ്ഞപ്പഴം എന്ന് പറഞ്ഞല്ലോ മഞ്ഞപ്പഴം ഒരാളെ വല്പ്പണ്ടാവൊ ള്ളു മരം മറ്റേത് പൊന്തിക്കാണ്ട് ഹലാക്കിന്റെ വൽപ്പണ്ട്
ആ അതെ പിന്നെ ചക്കപ്പഴണ്ട് പിന്നെ ചക്കപ്പഴണ്ട്
ചക്കെക്കെ ചെറിയ പഴവല്ലേ
അല്ലാ ഈ ഇതില്ലേ സീതപ്പഴം സീതപ്പഴം ഈനാമ്പയം വേറെ സീതപ്പയം വേറെ രണ്ടും രണ്ട് ഐറ്റംസാ ആ രണ്ടെണ്ണണ്ട്
ആ ഉള്ളില് കറുപ്പ് കുരു പൊർത്ത്ങ്ങനെ പൂ പോലെങ്ങനേ ഷെയ്പ്പ്ള്ള അല്ലേ ആ വ്ടെ അയ്ന് ഈനാമ്പഴം ന്നാ ഞങ്ങള് പറയല്ണ്ട് അത് ഉർണാമ്പഴല്ലേ ഉർമാനോ റുമാനോ
ഉറുമാമ്പഴം വേറെ അതുംണ്ട് ആ അതൊക്കെ തയ്യാണ് ഏ എന്ത് പഴം എന്ത് പയം അഹ് അത് വടെ ഒഴിവാക്കി ണ്ടായ്ര്ന്നു മരം ആര്ക്കും വേണ്ട
അത് പൊർത്ത്ക്ക് വിറ്റാ നല്ല പൈസ ക് ട്ടും ഇതൊക്കെ തന്നെയാണ് ഇപ്പത്തെ ബിസ്നസ് അർഞ്ഞാലേ ചീര അതൊക്കെ കൊണ്ടയി വ്ക്കാ നമ്മക്ക് പ്പോ ഉപജീവന മാർഗംന്നർഞ്ഞ് ഇങ്ങൻത്തതൊക്കെന്നെള്ളൂ
ഈ മുട്ടപ്പയം ഇവടെ ആര്ക്കും ഇഷ്ട്ടല്ല്യാ ഇവടെ എന്താ പറയാ ത് ണ്ടെയ്ന്നു കല്ല്യാണം കഴിച്ച് കൊണ്ടുന്ന സമയത്ത് ഇങ്ങനെ മര്ത്ത്മ്മന്ന് ഇങ്ങനെ ചാടി വീണ് കെട്ക്കേയ്ന്നു ആരും തിന്നുല അതെ
ഇപ്പ ഇന്റെ ഇന്റെ സ്ഥൽത്ത് പ്പള്ളത് റംമ്പൂട്ടാന് ണ്ട് ബ്രസീലിയൻ ചെറിണ്ട് നമ്മ്ളെ തില്ലെ കൊടം ബ്രസീലിയൻ ചെറി
അതെന്താണ്
അത് നമ്മള് ഈ എന്താണ് ഉദാഹരണത്തിന് പർഞ്ഞരാണെങ്കില് കൊടം പു പുളിണ്ടല്ലോ അത് സ്റ്റാർ ഷേപ്പ് ആ സ്റ്റാർ ഷേപ്പ് റൗണ്ടിലിങ്ങനെ
ആഹ്
ഷെയ്പാണല്ലോ അ അ അങ്ങത്ത് ആകൃതി പക്ഷെ ത് വൽതാവൂല കുഞ്ഞമ്മള് അരി നെല്ലിക്ക എങ്ങനെയാണോ
ആഹ്
അതേ പോൽത്തെ അത് അത് ചോപ്പേക്കാരം ചോപ്പ് കടും കറുപ്പാവും ക കടും കറുപ്പാവുമ്പോ തിന്നണം നല്ല ടേസ്റ്റാണ് ആകെ മൂന്നാല് കായേ ണ്ടായ്റ്റൊള്ളു ആ മധുരാണ് ഞ്ഞിപ്പ ചോപ്പ് തിന്നാണെങ്കി നമുക്ക് പുളിയേക്കാരം നമ്മളിങ്ങനെ മുന്തിരി പോലെ കടും കറുപ്പാവുമ്പളാണ് ടേസ്റ്റ് കിട്ട്
ലൂവിക്ക്യാർഞ്ഞ്ട്ടൊരു സാനല്ലേ
അത് വേറെ അത് ലൂബിക്ക റൂബിക് ക്ക അത് പലോട്ത്തും ലൂബിക്കാന്ന് റൂബിക്കാന്ന് പറയും അത് മറാണ്
ആ പിന്നെ മൾബറിണ്ട് വടെ
മൾബറി വേ
ആ പിന്നെ ത്ണ്ട് എന്താ പറയ ഈ ഇതില്ലേ എന്തായ്ന് പറയാ അം അമ്പായങ്ങ ചെർത് ചെർത് ചെർത്
ആ ന്നാടന് ആ അയ്മത് അയ്മ ഉള്ളില് കുതുണ്ടാവൂല ചണ്ടി ണ്ടാവൂല നമുക്ക് തിന്ന തിന്നും ചെയ്യ കറി വെക്കും ചെയ്യാം റെസ് ആ മീൻകറി വെക്ക അയേയ്റ്റ് ആ ഈ എന്താണ് അ അമ്പായങ്ങ നമ്മള് മാങ്ങാ പുളിയൊക്കെ പാരല്ലോ അമ്പയങ്ങന്റെ ഒരു എന്താണ് മൂത്തത് ഉണ്ടാവൂലേ മൂത്തത് നല്ല പുളിയേക്കാരം നമ്മള് പുളിക്ക് പകരം അത് ഇട്ടോക്കി നല്ല ടേസ്റ്റാണ് നമ്മള് മാങ്ങട്ട് കറി വെക്കുവല്ലോ കൊടമ്പുളിക്കെ ഇട്ടെക്കൊല്ലോ അതുപോലെ അമ്പായങ്ങ വെക്കും ഇവടൊക്കെ അമ്പയങ്ങണ്ടായ അധികം കറി വെക്ക പിന്നെ ഉപ്പിലിട എല്ലാ അമ്പയങ്ങ നമ്മളെന്താ കാട്ട ഇത്ര തോനെ അമ്പയങ്ങ ഇണ്ടായാലൊക്കെ
ആഹ് ഇവടെ അത് ഇതൊക്കെ ഇപ്പ ഞാന് ഇപ്പൊ പുതിയ വെച്ച തൈകള്മ്മെ ഇപ്പൊ ഇങ്ങനെ ഇണ്ടായി വരുന്നുള്ളൂ
ആഹ് ഒക്കെ വൺ ഇയർ പിടിക്കും ഇണ്ടാവുമ്പോത്തിന് പിന്നെ സപ്പോട്ടണ്ട് പിന്നെ മുട്ടപ്പഴണ്ട് പിന്നെ മാങ്ങ ഒക്കെ വെച്ചിട്ടുള്ളു സപ്പോട്ട പിന്നെ കോറെ ഇണ്ടായി തിന്ന്ക്ക്ണ് മാങ്ങയെം റമ്പുട്ടാനൊക്കെ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇണ്ടായി വരുന്നൊള്ളൂ അടുത്ത കൊല്ലൊക്കെ ആവ്മ്പോത്തിന് ഇൻഷാ അല്ലാഹ് ഇണ്ടാവെയ്ക്കാരം വിചാരിച്ച്ണ് ഹലോ പോയോ ഹലോ ഹലോയ് ഹലോ ഹലോ കേക്കാമോ ഹലോ ഹലോയ്